ഹലോ ആ കേക്കാം എവടാ?
എന്ത് എന്തെട്ക്ക്ന്ന്?
ഞാനോ ഞാനാണ്ട് ഇവിടെ വെളക്കൊക്കെ കത്തിച്ചിട്ട് നാമൊക്കെ ചൊല്ലിയിട്ട് ഇവിടിരിക്കുന്നു.
ആണോ ചായൊക്കെ കുട്ച്ചാരുന്നോ?
ച്ചു ഞാൻ പൊർത്തു പോയി. ആ അപ്പൊർത്തെ വീട്ടിലെ ചേച്ചിയും തന്നാരുന്നു പൈസ അവർക്കും ഏത്തക്കാപ്പവൊക്കെ വാങ്ങാനെ
ഇപ്പം ചായക്കെ കുടിച്ച് ഞങ്ങളിവിടെ ഏത്തക്കാപ്പോം
ആഹ് അത് ഇന്നാണെങ്കി പെരുന്നാളും കൂടായോണ്ട് ഇല്ലാര്ന്നു.
ആഹ് ആഹ് അത് ശരിയാ ഇന്ന് പൊതു അവധിയായിട്ടല്ലേ പ്രഖ്യാപിച്ചിരിക്കുന്നെ. അപ്പ അതുകൊണ്ട് എല്ലാടോം അവധി കാണും. അതായിരിക്കും ഉം സ്കൂളുവൊന്നും ഇല്ലാരുന്നല്ലോ എല്ലാർക്കും അവ ധിയല്ലേ ഫുള്ളായിട്ടും.
ക്കെല്ലാ അവധിയാ
ആ ഞാൻ പിന്നെ എന്റെ വീടിലോട്ടാ വന്നതേ വൈകിട്ട് ചേട്ടനും കുഞ്ഞുവായിട്ട് എന്റെ വീട്ടിലോട്ട് വന്നു അമ്മേം ആ അമ്മേം അച്ഛനും ആശുത്രി പോയാരുന്നു അപ്പൊ അവിടു ആ കൊറച്ച് പോണം ഒരു ഇരുവത്നാല് ഇരു ഇരുവത് ഇരുവത്നാല് കിലോമീറ്ററൊണ്ട് അപ്പൊ നമ്മളിങ്ങോട്ട് വന്നതോ ആ പോകും അല്ല ഇന്ന് രാത്രി അങ്ങ് പോവും വീട്ടിലോട്ട് തിരിച്ച് നാളെ ചേട്ടന് ജോലിക്ക് പോണ് അല്ല നാളെ ജോലിയൊണ്ട് മറ്റന്നാളല്ലേ ഒള്ളവധി അപ്പൊ അതുകൊണ്ട് നാളെ ഇനിയിപ്പോ ജോലിക്ക് പോകണ്ടതു കൊണ്ട് ഇന്ന് രാത്രി ഇനിപ്പോ അങ്ങ് പോവും അവിടെ വീട്ടിൽ ചേട്ടൻ പോയാ ആരുവില്ല ഞാനും കുഞ്ഞുവേ ഒള്ളു
ഓ അത് ശരി ആ
ജോലിക്കാ ജോലിക്ക് പോവും ഞാനും കുഞ്ഞും ഒറ്റക്കാ അമ്മ പിന്നെ നാട്ടിലല്ല പൊറത്ത് നിന്ന് ജോലി ചെയ്യുവാ അവിടെ ചേട്ടന്റമ്മ
ആ അത് ശെരി ആ ആ ഇവിടെം നല്ല ഏത്തക്കാപ്പം ആരുന്നു ഞങ്ങളിപ്പോ മേടിച്ചത് കേ അല്ല മറ്റേ ജീരകവില്ലേ ആ അതീട്ടേക്കുന്നു നല്ല ടേസ്റ്റ് ഉണ്ടാരുന്നു അതുകൊണ്ട് ആ അത് ഞാനത് ആദ്യായിട്ട് കഴി ഞാനത് നോക്കിയത് സത്യത്തി പരിപ്പുവടക്ക് പോയതാ അവിടെ ചെന്നപ്പം ഏത്തക്കാ
ചെല കടകളിൽ അങ്ങനാ ഏത്തക്കപ്പത്തിനാത്ത് ജീരകവിടും അവര് പെരിം എന്തോ കറുത്ത ജീരകത്തിന് വേറെന്തോ
അതാം തോന്നുന്നു പെരിഞ്ചീരകവാന്നു തോന്നുന്നു ഇട്ടേക്കുന്നേന് നല്ല ടേസ്റ്റൊണ്ടാരുന്നു
ആ ചെലവരിടും ചെലവരങ്ങനെ ഒണ്ടാവത്തില്ല ഒണ്ടാക്കത്തില്ല
ആ അതാരുന്നു ഞങ്ങളത് എന്തായാലും മേടിച്ച് അപ്പറത്തെ വീട്ടില് ചേച്ചി ചേ ച്ചീം ഒരു കൊച്ചൂടെ താമസിക്കുന്നൊണ്ട് അപ്പോ ഞാനിങ്ങനെ പോകാന്നേരത്ത് എന്തേലുവൊക്കെ എവിടേലും പോവുമ്പോ എന്റേയി തന്നു വിടും മേടി ഞാൻ മേടിച്ചൊണ്ട് പോയി കൊടുക്കും അങ്ങനെ അത് പിന്നെ പരി പ്പോടെടാളാന്ന് തോന്നുന്നു എന്റടു ത്ത് അത് പറഞ്ഞു അത് ഭാഗ്യം ഇല്ലാരുന്നു ഞാൻ ചെല്ലുമ്പോ അതൊന്നും ഇല്ല അവിടെ പിന്നെ എന്തേലും ഒള്ളത് മേടിക്കാം എന്തായാലും പൈസ തന്നതല്ലേ അപ്പൊ ഒള്ളത് മേടിച്ചോണ്ടുപോയ് കൊടു
ഞങ്ങള് ചെന്നപ്പോം പരിപ്പുവടയും പരിപ് പ്പൂട തീർന്നു പഴംപൊരിയും ഉള്ളിവടേം ഒണ്ടാരുന്നു ഉള്ളിവട നല്ല ടേസ്റ്റാരുന്നു പഴംപൊരി മറ്റേത് ഉണങ്ങി തിരിഞ്ഞെടുക്കുവാരുന്നു അങ്ങനെ പിന്നെല്ലാം
പിന്നെ വല്ലപ്പഴല്ലേ മഴയുംകൂടെക്കെയല്ലേ നമ്മളങ്ങ് ഇപ്പൊ കഴിച്ചുവല്ലോ. ഹും കഴിക്കണ്ടാന്ന് വെച്ചാലും കഴിക്കും ആ അത് തന്നെ എനിക്ക് നേരത്തെ ആണെങ്കി എണ്ണയൊക്കെ കഴിച്ച് കൊളസ്ട്രോൾ കൂടിയതായിരുന്നു.
ആ ഞാനും പിന്നെ പി സി ഒളിയൊണ്ട് എനിക്ക് പ്രസവം കഴിഞ്ഞപ്പോ തൊട്ട്. അത് കഴിഞ്ഞു നല്ലവോണം അങ്ങ് വീർത് കേറി. പിന്നെ ആ ട്രീറ്റ്‌ ഇങ്ങട്ടൊന്നും തുടങ്ങീലെ. ഇനിതിന്റെ അതിന്റെക്കെ ഇനി തുടങ്ങണം
ഓ പി സി യോടി ഉണ്ടെങ്കി അങ്ങനാ നമ്മൾക്ക്
ഭയങ്കരവട്ടം വീർക്കും പിരീഡ്സും ആകുന്നില്ല.
അയ്യോ അയ്യോ പീരീഡ്സ് ആയില്ലെങ്കിലാ നമുക്ക് ഇങ്ങനെ വണ്ണം വക്ക ഇങ്ങനെ പോവാതെ ബ്ലീഡിങ്. ആ വണ്ണം വെക്കും നമ്മള് അതേതെങ്കിലും നല്ല ഡോക്ടറെ പോയി കാണ കാണ്. ട്ടോ
കാണിച്ചായിരുന്നു. ഇപ്പൊ രണ്ട് മൂന്ന് ഡോക്ടർമാരെ കാണിച്ചു. അപ്പൊ അവരൊക്കെ പറയുന്നത് കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതണ്ട് നമുക്ക് ഇപ്പൊ പ്പോ മെഡിസിൻ ഒന്നും തുടങ്ങാൻ പറ്റത്തില്ല.
ഓഹ് ഇപ്പൊ എത്ര വയസായി?
ഇപ്പൊ കുഞ്ഞിന് ഒന്നര വയസേ ആയുള്ളൂ. അപ്പ അവര് പറ രണ്ട് രണ്ടരയാ മെഡിസിനോ ഒന്നും കഴിക്കാനൊന്നും പറ്റത്തില്ല
അപ്പൊ എല്ലാ മാസവും ആവുന്നില്ല?
കഴിഞ്ഞ മാസം ഒന്നായി അതിന് മുമ്പേ ഒന്നും ആയിട്ടില്ല. കഴിഞ്ഞ മാസം മാത്ര ആയി. ട്ടൊള്ളു. കഴിഞ്ഞമാസൊരു ബ്ലീഡിങ്ണ്ട് അതിന് രണ്ട് മാസം മുന്നേ ആയപ്പോ ഇച്ചിരി ബ്ലീഡിങ് രണ്ടു ദിവസം കാണിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഒരു തുള്ളി ഇല്ലായിരുന്നു.
ആ ആ ആ അ ഓഹ് എന്റെ ഞങ്ങളടെ എന്റെ ഒരു കൂട്ടുകാരിണ്ട് ഇതേപോലെ തന്നെയാ അവ അവളും ഇങ്ങനെ ആവത്തില്ല പക്ഷെ അവൾക് മൂന്ന് പിള്ളേരുണ്ട് ട്ടാ രണ്ട് മൂന്ന് പിള്ളേര്ന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടാമത്തെ ടിൻസ് ആയിരുന്നു. രണ്ട് ആമ്പിള്ളേരും ആദ്യത്തെ
അതാ സം അതാ പ്രശ്നം ഭയങ്കരമായിട്ടം അങ്ങ് വീർക്കുവാ
ആ അവള് ഇങ്ങനെ കേറി വണ്ടിക്കന്നി എന്നെ കാണ്ബോ ചോദിക്കുന്നിയ ഞാനെങ്ങനാ വണ്ണം കുറച്ചേ ഓൾറെഡി നമ്മുടെ ശരീരത്തിന്റെ ഓരോരുടെതരുടെ പ്രകൃ
സത്യം പറഞ്ഞാ ഈ വണ്ണം വെക്കുന്നോണ്ട് ആഹാരം പോലും കഴിക്കുന്നില്ല. കാരണം നമ്മള് കഴിക്കുന്നതും കൂടി ചേർന്ന് വീർക്കുവോന്നുള്ള പേടികൊണ്ട് ഉച്ചക്കൊക്കെ ഒരു പിടിച്ചോറെടുത്താ എടുത്ത്.
ആഹ് ശരി അഹത്തേ ഈ വണ്ണള്ള പിള്ളോരെ കാണുമ്പോ നമ്മള് വിചാരിക്കും ഓ ഇവരൊക്കെ കഴിക്കോ ഇവർ കഴിക്കുന്ന ശരീര പിടിക്കുന്നത്. അത്തത്തിവരെല്ലാം കഴിക്കുവോ അതുല്ല. എന്റെ ഒരു കൂട്ടുകാരിണ്ട് അവളെ കണുമ്പോ ഞാൻ വിചാരിക്കും അവളെല്ലാം കഴിക്കുക്കുന്നു പക്ഷേ പക്ഷെ അവളെ ഞാനാ തോന്നും അവളെക്കാട്ടിം കൂടുതൽ കഴിക്കുന്നേ.
ആ ഞങ്ങടെ വീട്ടിൽ വന്നാലും എന്റെ അനിയത്തി നന്നായിട്ട് വെട്ടി വിഴുങ്ങു. ഞാ അവള് പറയും നീ കഴിക്കും നീ കഴിക്കുംന്ന് ഞാനൊന്നും കഴിക്കുന്നില്ല സത്യംപറ. പിന്നെ നമുക്ക് കൊതി വരുമ്പോഴല്ലേള്ളൂ മന്തിയൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന്.
ആ മന്തി ഞാനിവിടെ ഉണ്ടാക്കും. ഇവിടെ എൻന്റെ മോക്ക് ഭയങ്കര ഇഷ്ട എന്റെപൊന്നെ അതിന്റെളാ മന്തിക്കാരി കടയിന്ന് മേടിക്കതിനെക്കാട്ടി ഞാനങ് ഇതിനകതൊണ്ടക്കു
ആ അങ്ങനെ മതി ഇപ്പ എല്ലാരും തന്നെ ഉണ്ടാക്ക ഞാനും പറഞ്ഞു ചേരണോ പലതും ട്രൈ ചെയ്യാണ്.
ആഹ് സിമ്പിളാ ഉണ്ടാക്കാന് നമ്മള് യൂട്യൂബ് വെറുതെ ഇരിക്കുവല്ലേ. യൂട്യൂബിനകത്തൊക്കെ നോക്കിയ കാണല്ലോ ഓം ഞാൻ കുക്കർ നല്ല ടേസ്റ്റ് ആയിരുന്നെടാ.
ഉം ഉം ഉ അപ്പൊ നമ്മള് ചിക്കൻ പീസ് അങ്ങനെ ചന്ന് പറഞ്ഞു വാങ്ങി ക്കണോ മന്തിപീസ് ആയിട്ട് വരാൻ.
ആ അവരോട് വെട്ടന്നരത്തെേ കോഴികള അടുത്തുള്ള അടുത്ത് പോയി പറയണം അപ്പൊ
അഹ് ആ ആ ആഹ്
ആ അല്ലാതെ നമ്മളിപ്പോ കടേൽ പോയിട്ട് പറയണം ആ ലെഗ് പീസ് തരണന്ന് പറയണം. അപ്പൊ അവർക്കറിയാം അവര് അതേ രീതി വെട്ടി തരും അതേ രീതി വെട്ടി തരും അപ്പ നമ്മള് അത് മാത്രം എടുത്ത് ബാക്കിടുതങ്ങ് ചെ ചെറിയ പീസാ കാണാതൊക്കെ എടുത്ത് മാറ്റിെയങ്‌ വെക്കണം. അല്ലതെ കറി ഉണ്ടാകി കഴുവ വേണ്ടി ചപ്പാത്തീടെകൂടെ രാവിലെടുക്കാം. മറ്റേതങ്ങ് മാറ്റി വെച്ചാല് നമ്മക്ക് ആഹ പറഞ്ഞു മേടിച്ച അത് ഞാൻ ആ് ഇവിടെ ങ്ങള് പോയപ്പോ അതെപോലെ പറഞ്ഞാരുന്ന് ലെഗ്പീസാക്കി തരണേന്ന് അപ്പ് അപ്പ ആ മാമനങ്ങനെ ആക്കി തന്നു.
നമ്മള് ഞങ്ങള് പിന്നെ അൽഫാം ഉണ്ടാക്കാൻ വാങ്ങിക്കും ചെന്നും ചിക്കനായിട്ട്. അങ്ങനെ ഓവനില്ല നമ്മളല്ലാണ്ട് ഗ്രില്ല് ചെയ്തെടുക്കും. അങ്ങനെ ചെയ്യും. ഞങ്ങള് ടെറസിന്റെ മുകളി ഞാനും ചേട്ടനും പിന്നെ അനിയനൊക്കെ വരുമ്പഴേ ഞങ്ങൾ ഒരുമിച്ചങ് എല്ലാരും കൂടെ മുകളി രാത്രി ഗ്രില്ലിതൊക്കെ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട്വന്ന് ഗ്രില്ല് ചെയ്യും. അങ്ങനെ നമുക്കറിയല്ലാണ്ട് നമ്മൾ ഇതുവരെ മന്തി ട്രൈ ചെയ്തിട്ടില്ല.
ആ
അത് ഇച്ചിരി എളുപ്പമുള്ള കാര്യണല്ലോ? ഗ്രില്ല് ചെയ്യുന്നെ ഉം.
ആ ആഹ വീട്ടില് ആ എല്ലാ ഒതുങ്ങി ഇനി യൊന്നുംല്ല ചോറ് രാവിലെതു അയല ഇച്ചിരി ഫ്രിഡ്ജിലിരിപ്പണ്ടായിരുന്നു അതെ ടുത്ത് ത്ത് കറിയും വെച്ച് ഒരു പയറു പയറും എടുത്ത് കറിയും വെച്ച് രണ്ടെട്ത്ത് വറുത്തത്രയൊള്ള്.
ആഹ ഇൊ പെട്ടെന്ന മീനൊന്നും കിട്ടാതൊണ്ട് പെട്ട
മീനൊന്നും ഇല്ല വല്ലപ്പോഴും അവരൊക്കെല്ല പ്പർത് അവര് വള്ളത്തിൽ പോകുന്ന ചേച്ചി ഭർത്താവൊക്കെ ഉണ്ട്‌ അവരൊക്കെ എന്തേലും തന്ന ആയി.
ആഹ ഉം. ഭയങ്കര വേലായുവാ അവിടെ ചേട്ടന്റെങ്ങ് മീനൊക്കെ അഞ്ഞൂറും, അറുന്നൂറും രൂപയൊക്കെ മത്തിക്കും, അയലക്കും ഒക്കെ.
ആ ഇതിര വില ചന്തയിലോട്ടക്കെ യ്യോ ചന്തേ ആ ചന്തേല് ഈ എടക്ക് പോയി കേട്ടോ, മ്മടെ അടുത്തുള്ള ഒരു ചന്തയുണ്ട് അവിടെ ചെന്നപ്പർത്തേക്ക് മത്തിക്ക് ഒരു കിലോ ആ നാണൂറുവയെ ന്ന്. ഞാനകെ നൂറു രൂപായിട്ട് പോയതാ എനിക്കാകെ എന്തോ വേണന്ന് അറിയാൻ വയ്യ പിന്നെ ഞാൻ വിളിച്ചിട്ട് ഗൂഗിൾ യോ. അതല്ലെന്നേ നെയ്മത്തി അത് കഴിക്കാൻ ഇവിടെ ചക്ക
പശ്ശെ മത്തിക്കൊക്കെ ഭയങ്കര പനിഞ്ഞിലാങ്ങ് നല്ല. മൊട്ട മത്തിടെ മൊട്ട ആ ഇവിടെ എന്റെറെ മോക്കും വയങ്കര ഇഷ്ടവാത്. പോ വറ്റിച്ച് കൊടുക്കുന്നത്. ആ എലയി എലയി ചു ചുട്ട് എലയി ചുട്ട് കഴിക്കും.
അത് ശെരിയ
ആ ഇലയിൽ ചുട്ടേ, ഇലയില ലെടുത്ത് വെച്ച് നമ്മള് ചുട്ട് തിന്നും വ ഉ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട്. തനല്ല ടേസ്റ്റ ആ മോക്കതാ ഭയങ്കര ഇഷ്ടം അപ്പൊ നമ്മള് കീട്ടമ്പോ അങ്ങനെ ചെയ്ത് കൊടുക്കും പനഞ്ഞിലെടുത്ത് വെച്ച്. ഇനിയിപ്പം മ ത്തിക്കുവെല്ലാം അയലക്കുംല്ലാം ഭയങ്കര വെല ആയില്ലേ അതിന്?
ഉം
ന്ന് ഇന്ന് ഞങ്ങളെ വീട്ടീ മീനേ ഇല്ലായിരുന്നു. ഇല്ലായിര്ന്നു മീൻ ഇല്ലായിര്ന്നു വെജ്ജാ യിരുന്നു വെജ നോൺ വെജ്ജ്, നോൺ വെജ്ജ് വെജ്ജ് അല്ല നോൺ അങ്ങനെ പിന്നെ അതായിരുന്നു തൈരും ചമ്മന്തിയും ഹ്
ആഹ
എല്ലാം കുടും ഇല്ല മോക്ക് മൊട്ട വേണം എന്ത് പറന്ന് പറഞ്ഞാലു മൊട്ട വേണം ആ ആ കഴിക്കും. എണീറ്റ് വരുന്നതേ മൊട്ട ചോദിച്ചൊണ്ട മൊട്ട താമേ മൊട്ട താമേന്നും പറഞ്ഞാ
ആഹ് മൊട്ട നല്ലതാ മൊട്ട നല്ലതല്ലേ മൊ ട്ട ഉണ്ടാക്കി അങ്ങനെ കൊ
കഴിക്കും. മൊട്ട പൊരിച്ചും തിന്നും, അല്ലാണ്ട് പുഴുങ്ങിയും കൊടുക്കും പുഴുങ്ങി കൊടുത്താലധികം താല്പര്യമി ല്ല പക്ഷെ പക്ഷെ പൊരിച്ച് കൊടുക്കുന്നതിന് നല്ലതാ
ആഹ അത തന്നെ ഉ അങ്ങനെ ഒക്കെ കഴിച്ചാ അതിവില്ല ചെിയല്ല ചോറൊക്കെ വ കൊറച്ചല്ല ചെറിയരിയുടെ ജീരശാല അരിയോ അതൊെേടട്ടേച്ചരി മുട്ട ബരിയാണിയ ഒക്ക ഉണ്ടാക്കി കൊടുും
ഉണ്ടാക്കി കൊടുക്കണം ഉ ഉ ഇവള് പിന്നെ കുറ ഒന്നും കുടിക്കത്തില്ല
ആഹ ഇത് മുട്ട ബിരിയാണിയൊക്കെ നല്ലയാടാ അത് ബിരിയാണിന്ന് പറയുമ്പഴേ ഇപ്പടത്തെ കൊച്ചു പിള്ളേർ ഒരു വയസായ പിള്ളേർക്ക് ബിരിയാണിന്ന് പറഞ്ഞ ജീവനല്ലേ അപ്പൊ അതിന്റെ ഇച്ചിരി ഇതൊക്കെ വരുമ്പോ ബിരിയാണി ാന്ന് വിചാരിച്ചങ് കഴിക്കും അങ്ങനെൊക്കെച്ചരി ചിക്കന ഒക്കെേട നമ്മളിപ്പോ ഞായറാഴ്ച ദിവസംക്കെ ആന ഏറാഴ്ച ദിവസം ചിക്കൻ കടിക്കുവല്ലോ അപ്പൊ കുറച്ചടുക്ക ഇങ്ങനെ മാറ്റി വെക്കണം നമ്മള് ഫ്രിഡ്ജില് എന്നിട്ട് തല ദിവസം ഈ അരിക്കയന്നും വിലക്കറവാ മുപ്പത്തിയചച് രൂപക്കെ ഉള്ള അര ഈ അരിക്ക് അത് ഞാൻ ഒരുപാട് ഭയങ്കര കാശന്നൊെ അവിടെ ചെന്ന റേറ്റ് കുറവാ അങ്ങനെ അതും ആ ഇവിടെ ഇപ്പോ സ്കൂളിൽ പോകണ്ട നോക്ക് അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു കിലോ ചിക്കൻേടിച്ചാ നക്ക ഫ്രിഡ്ജില് ഉം ആ ഇന്ന് പോണ്ടായിരുന്നു ചിക്കൻ മേടിച്ച് മാസത്തി ഒരു വട്ടമ എങ്കിലും മേടിക്കൂടാ ഇവിടെ ചിക്കനെ കൊ പിള്ളേർക്കൊക്കെ കഴിക്കുന്ന നല്ല ഞാനും എനിക്കും ഞാനും ജിമ്മിൽ പോന്നോണ്ടേ ഞാനും ചിക്കനൊക്കെ കഴിക്കുമോ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തൊക്കെ അസുഖുണ്ട് ആഹ പോയാലേ അയ്യോ പോയി മുടങ്ങിിക്കഴിഞ്ഞാ ആഹ കൊച്ചു പിള്ളോരൊക്കെ ഭാി ഒന്നുകൂടെച്ചിരിൊക്കെ ആയിട്ട് പോുന്നേ നല്ലത്
അങ്ങനെ പിന്നെ നിർത്തി അതെങ്ങനെ കാണുന്നവരും പോുന്നവരും ചോിക്കുന്ന അയ്യ ഇത്രയും വണ്ണവാ മോളെ ഒന്നും കുറച്ചുകൂടെ ഒന്നും കുറച്ച കൂടെ അവർക്കറിയത്തില്ലല്ലോ നമ്മുടെ ബുദ്ധിമുട്ട് എന്തൊക്കെയാ നമ്മളെന്തുമേ അനുഭവിക്കുന്നന്ന്
ഓ ശരി നീയിപ്പൊ എന്തോന്ന്റയാപ്പ കൊച്ചിന് മൂന്ന് വയസ ആകുമ്പോ അങ്ങമാടി വിട്ടിട്ട്
ആഹ
പോയി ആ അത് അങ്ങ അടെ വിട്ടിട്ട് പത്ത് മണിക്കുള്ള ബാച്ച് കാണല്ലോ അതി പോയി വണ്ണം കുറക്കണം ആ അതാ നല്ലത്
ആം
പിന്നെ ചോറ് എ എത്ര മണിയാകുമ്പം കഴിക്കും ചോറ്
ചോറ് ഞങ്ങൾ ഏഴര എട്ട് മണിക്കുള്ളിൽ കഴിക്കും ആഹാരം എല്ലാം
ഉം
ിക്ക്പോഴ നമ്മള ഇച്ചി് ലേറ്റ് ആകുന്നു നമ്മള് വീട്ടിലാണങ്കിൽ ഏഴര എട്ട് മണിക്കുള്ളും നമ്മള് ആഹാരം കഴുപ്പ് കഴിയും ഞാൻ ചില സമയത്ത് രാത്രിത്തെ ആ് ചോറങ്ങ് മാറ്റും പിന്നെ എന്തെങ്കിലും ചപ്പാത്തിയോ അങ്ങനെ വല്ലം കഴിക്കും അന്നെട്ടും വീർക്കുവാ കേറി
ആഹ ആഹ ആഹങ്ക ശരി ആ
ഉം ശരി
എന്താ